ഹലോ ആ
എന്തല്ലാ
ആ സുഖാണ്. എന്താണ് അവിടെ വിശേഷം
നല്ലന്നെ, എന്താ വിളിക്കാനൊക്കെ തോന്നിയേ
ഞാൻ ഒന്നുമല്ല, ഞാൻ വെറുതെങ്ങനെ ഇരുന്നപ്പോ ഫോണടിച്ച് ഫോണ് കളിച്ച് ബോറടിച്ചപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാണ് ഏഹ് എന്താ പരിപാടി
ഞാന് വെറുതെങ്ങനെ ഫോണ് കളിക്കാ
ആ അപ്പ എല്ലാരും ഫോണില് കളിയന്നെ ആവല്ലോ ല്ലെ
ആ വെറുതെ ഇരിക്കണ്ടേ... ഹോസ്റ്റലല്ലേ മടു ത്ത് ങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താ ചെയ്യ ഇവിടുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഫോണില
ആണ്ലേ ഫോണിലധികഒന്നും വേണ്ടട്ടാ അതായത് ഫോണിലുകളി കൂടുതലായാ നമുക്ക് അറിയാലോ, മെന്റലി നന്നായി പിന്നെ അത് ഇല്ലാണ്ട് പറ്റത്തില്ല എന്നുള്ളരവസ്ഥ വരും
അതിപ്പ അതെ അവസ്ഥയിൽ തന്നെയാണ്, ഇ. പ്പൊ പോയിക്കൊണ്ട്ക്കുന്നെ
ഉ പതിയെ പതിയെ യെ ഒക്കെ കുറച്ചോളും. അത് ഏഹ് ഒരു ടീ മാനേജ്മെന്റ് ഉണ്ടായിക്കോട്ടെ, ഫോണില് കളിക്കുന്നേൽ
കൊറക്കാൻ നോക്കുന്നുണ്ട്
ഹം
ആ ഇപ്പൊ ഉമ്മാന്റെ പഴയ ഫോൺ എടുത്തിട്ടാ വന്നത്, അതുകൊണ്ടിപ്പോ ഒരു മറ്റേ ഫോണിലാവുമ്പോൾ ഞാന് സ്ക്രീൻ ടൈമ് ലാസ്റ്റ് നോക്കലുണ്ടായിരുന്നു. എത്രത്തോളം ഞാൻ കുറക്കാൻ ശ്രമിക്ക ച്ചുന്നുണ്ട് നിക്കള്ളത് ഇതിപ്പോ രണ്ട് ഫോണില് കളി തുടങ്ങി
അതെ ഇപ്പൊ ഇതന്നെയാണല്ലാ ഒരേ ന്യൂസ് ഒക്കെ കേൾക്കുന്ന്ണ്ടല്ലാ പ്രത്യേകിച്ച് ഈ മക്കള് ചെറിയ മക്കള് ഇവര് ഇങ്ങനെ ഗെയിമും ഓരോന്ന് യൂട്യൂബും ഷോർസും കണ്ട് കണ്ട് കണ്ട് അവർക്കത് ഇല്ലാണ്ട് പറ്റത്തില്ല. ഇപ്പോ ഫുഡ് കഴിക്കണേ ഇവർക്ക് ഫോൺ വേണോ അല്ലെങ്കിൽ ഇപ്പോ എന്തെ സമയംക്ക് വെറുതെ കിട്ടിയ, നമ്മളെ ചെറുപ്പത്തില് നമ്മള് എന്താ ചെയ എന്ത് ചെയുന്നു. ബുക്കൊക്കെ വായിക്കും അല്ലെങ്കി മനോരമൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വായിക്കുല്ലോ ഇപ്പത്തെ മക്കൾക്ക് എപ്പോഴും ഗെയിം യിം ഷോസും ഒക്കെ തന്നെയാണ്.
ആഹ് ഇപ്പ തന്നെ എൻന്റെ അനിയത്തി തന്നെ ചെറുതാ അവള് ഈ സമയം ഇപ്പ ഈ പ്രായം എത്തിട്ട് ഉള്ളൂ ആ സമയത്തൊക്കെ ഞാൻ നല്ല രീതിൽ ഇതാക്കായിരുന്നു നല്ല രീതിയിൽ ഇല്ലില്ലോ ചിത്രം വരക്കല്ലെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോവനു എന്നിട്ട് ഇപ്പ ആണെങ്കിലോ? ഇപ്പോഴത്തെ തൻ്റെ അനിയത്തിയാണെങ്കിൽ തന്നെ ഫോണ് വേണം ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ റൂമില എത്തിയാ ഫോൺ വേണം. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കളി കഴിഞ്ഞ് വന്നോ ഒരു സമയം പോലും വെറുതി ഇരിക്കാൻ പറ്റൂില്ല അപ്പത്തെ ഫോൺ വേണ്ടി വരും.
അതെ അതെ ഇപ്പത്തെ മക്കൾ ഇതിലൊ ഒരു അഡിക്ഷൻ ആയിട്ട് മാറയാണ്.
ആഹ
ഉം ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എന്നാൽ നല്ല വിഷ ണ്ടിട്ട ഫോണിനെ അതായത്പ്പോ നമ്മുക്കിപ്പോ നമ്മള് അ അതെ ദൂരൊക്കെ ഉള്ളതാണെങ്കി ഇപ്പൊ നമുക്ക് ഇപ്പൊ നീ ഹോസ്റ്റലിലാണല്ലോ. അപ്പൊ നിനക്ക്പ്പോ ഉമ്മാനെൊക്കെയിട്ട് ഇപ്പ ഫോൺള്ള കാരണാണല്ലോ സംസാരിക്കാൻ പറ്റുന്നെന്നും. ആ
അപ്പൊ നമുക്ക് എന്തൊക്കെ ജോബിന്റെ ആവശ്യ ണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഇപ്പ തന്നെ ചാറ്റ് ജിപിറ്റി ചാറ്റ് ജിപിറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ത് ചെ ചെറിയ കാര്യങ്ങളക്കെ വേണമെങ്കിലും അതിന് അതിൽ വിളിക്കണം അതില് ചോ ചോദിക്കണം അങ്ങനത്തെ ഒരു കാര്യം നമുക്ക്ന്നെ ഇ അപ്പൊ സ്വന്തമായിട്ട് പക്ഷെ ഇങ്ക നമുക്കില്ലേ ഈ ഫോൺള്ളത കൊണ്ടും ഈ കാര്യങ്ങൾ ചോദിക്കുന്ന കൊണ്ടോ സ്വന്തമായിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ
അതെ നമ്മള് ബ്രെയിനിന്റെ ആ അതെ അതെ നമ്മള് ചിലപ്പോൾ നമ്മളിൽ അതിലും വലിയൊരു എന്താ പറയുക നല്ലൊരു അഭിപ്രായങ്ങൾ ഉണ്ടായേും പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല ബ്രെയിന് നന്നായി ഉപയോഗിക്കുന്നില്ല ഇപ്പഴത്തെ ആൾക്കാരെ അതുകൊണ്ട്. ഈ ഏഐ വന്നതോടെയാണ് കൂടുതല ഇപ്പ അങ്ങനെ നമ്മളേതായ ഒരു അഭിപ്രായങ്ങളില്ല ഇപ്പോ എല്ലാം ചാറ്റ്ജിപിറ്റിയും അങ്ങനെയാണ്. അങ്ങനെയൊക്കെ എന്നാൽ കൂടി നമുക്ക് ഫോൺഇല്ലാണ്ട് എല്ലാകാര്യങ്ങളും ഫോൺ ഇല്ലാണ്ട് പറ്റത്തൂല്ല. അതായത് ഇപ്പോ നമുക്കിപ്പോ വീട്ടിലക്ക് കോള് ചെയണെങ്കിലോ അല്ലെങ്കിൽ നമ്മള് ദൂരുള്ള ഒരു ഫ്രണ്ടിന് കോള് ചെയ്യുന്നെങ്കിലോ അവളെ വിശേഷ അറിയാനെങ്കിലോ നമുക്ക് ഫോൺ തന്നെ വേണം അതൊക്കെ നല്ലൊരു ഉപകാരം തന്നെയാണ്.
നമുക്ക് ആ അതൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്കില്ലുകളോ ഇത് കാര്യങ്ങളൊക്കെ പുറത്തെടുക്കാന് നമുക്ക് കുറെ തോട്ട്സ് നമ്മ കുറേ ചിന്തകളൊക്കെ ഉണ്ടാവും അത് അതൊന്നും നമുക്ക് ഇതയച്ചെടുക്കാനും പുറത്ത് കാണിക്കാനും അത് വലിയതായിട്ട് മറ്റുളള രീതിൽ എടുത്ത് ഒരു കാര്യങ്ങൾ ചെയ്യാനും നമുക്കിപ്പോൾ കഴിയാത്തൊരവസ്ഥ വന്ന് നമ്മൾ ഒരു ഒരുപാട് ഇതിനേക്കായിട്ട് ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പൊ ഒരു സിമെന്റ് ചെയ്യണെങ്കില് ഒരു സെമിനാർ ഉണ്ടാക്കണെങ്കിൽ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ ചെയ്യുക ഫസ്റ്റ് തന്നെ ഒരു ടോപ്പിക് കിട്ടിയാലേ ആ ടോപ്പിക് എടുത്തിട്ട് ചാറ്റ് ജിപിറ്റിയിൽ ഇടും എഐയിൽ കൊടു ക്കും എന്തെന്നാാണ് അവർ തരുന്നത് അത് നോക്കി എഴുതാ ആഈ ഒരു കാര്യം ആ ടോപ്പിക് എന്താണ പോലും ഞാനിപ്പോ വായിക്കാറില്ല. എന്താണോ കിട്ടുന്ന അത അങ്ങനെയ എടുത്ത്ടുന്ന് അതിലെന്താണോ തരുന്നത് അത അങ്ങനെ എടുത്ത എഴുതിന്ന്
അതെ അതെ നമ്മളിപ്പോ നമ്മള പുദ്ധി നമ്മളോടന്നെ ചെയ്യ് പിന്നെ അതെ നമ്മളോടന്നെ ചെയ്യുന്നൊരു ഒരു ദോഷാണ് ഇപ്പ അത് ഞമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളെന്താണ് അറ്റ്ലീസ്റ്റ് ര് എന്ത് പറയാ ചിന്തിക്ണൂടിയില്ല ഞമ്മക്ക് ഇതിനെ എങ്ങനെ എഴുതാം അല്ലെങ്കി എങ്ങനെ എഴുതി തുടങ്ങാനൊന്നൊരു സംഭവം കൂടി നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഓടിപ്പോയി ച ന്ത് എടുക്കുണു അതില് എട്ക്ക
ഇപ്പൊ നമ്മള് കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യല്ല. ഇപ്പൊ അദ്ധ്യാപകന്മാര് ന്നെ എത്രത്തോളം എ ഫോണില് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മ ക്ക് പറഞ്ഞെരുന്ന് ഒന്നു ചിന്തിച്ചോക്കിയാ മതി
അതെ ആ പക്ഷെ എങ്കിൽ കൂടി നമുക്കിന്ന് കൊറേ ഉപകാരം ഉണ്ട്ട്ടാ ഫോണോണ്ട് അതായത് ഇപ്പോ നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് അറിവില്ല നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല അപ്പോ അങ്ങനെ യാണെങ്കിൽ കൂടി അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ നോക്കാം അതായത് എന്തൊക്കെയാണ് ഇപ്പൊ ഒരു സ്ഥലത്ത് എന്ന് എന്തിലും ഒരു സ്ഥലം അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു വലിയൊരു സംഭവം അതിനെ കുറിച്ചൊന്നും നമ്മക്ക് അറിവില്ല. നമുക്ക് ച്ച് ഫോൺ വഴി അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അതാ അങ്ങനെ അറിവില്ലാത്തത് നമു ക്ക് ഉപകാരപ്പെടുന്നുണ്ട്
തന്നെ നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ട് ഇപ്പം തന്നെ നമ്മ എൻ്റെ ക്ലാസ്സിൽ തന്നെ മിസ് മിസ്സ്മാരെ ടീച്ചേഴ്‌സൊക്കെ ഫോണിലാണ് ഓരോരോ കാര്യങ്ങള് നമക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഫോണിലല്ല പറയാ നമ്മുടേതായിട്ടുള്ള രീതീസിള്ള ഐഡിയാസ് നമ്മള് പുറത്തെടുക്കാത്തിരി കൊണ്ട് അവരും നമ്മളെ അതിലേ ക്ക് എത്തിക്കുന്നാണ് അവര് ഫോണിലാണ് എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും അതിലേക്കാണ് നമ്മളെ അങ്ങന ചെയ്യണം ഇങ്ങനെ ചെയ്യണം പിന്നെ എന്റെ മിസ് തന്നെ ഫോണിലന്നെ നോക്കിട്ട പഠിപ്പിക്കുന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡിജിറ്റലി ആയതുകൊണ്ട് എന്തുന്നാ നമ്മടേതായിട്ട്ള്ള കാര്യങ്ങള് തുറന്നെടുക്കാനും നമ്മളെ കഴിവുകൾ ഉള്ളിലെ ഒതുങ്ങിപ്പോകുന്ന രീതിയിലേക്കാവാൻ ചാൻസ്ണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഇത്രയും നമ്മൾ അഡിക്റ്റഡ് ആയ സ്ഥിതിക്ക് നമ്മള് എങ്ങനെയാ ആണ് ഇനിയിപ്പോൾ ഈ ഫോണില്ലാണ്ട് ജീവി ക്കന്താ ചെയ്യാനുള്ളത് നമുക്ക് ചി ന്തിക്കാൻ കൂട പറ്റൂല്ല ഒര് ഫോണില്ലാണ്ട് നമ്മളൊരു സ്ഥലത്ത് പെട്ടുപോയി ണ്ടെങ്കില് നമ്മളെന്താ ചെയ്യാ? വേറെ ആരെങ്കിലും ഒക്ക ഫോണ് നമക്ക് അപ്പോ ആശ്രയിക്കാൻ വേണ്ടി വരും നമുക്ക് നമ്മടതായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ക് സഹായത്തിന് എല്ലാത്തിനും ഒരു ഫോൺ അത്യാവശ്യമാണ്. ത്രല്ലാ ഉപദ്രവും ആണ്
അപ്പ നമ്മക്കിപ്പൊ ഒരു ഒഴിവു സമയം കിട്ടിയാൽ നമ്മളെന്തെയ്യും നമ്മളൊന്നും ചെയ്യത്തില്ല നമ്മള് ഫോ ണ് എടുക്കും സോഷ്യൽ മീഡിയ റീൽസ് കാണും ഷോർട്സ് കാണും അതൊക്കന്നെണ് ആ സമയം നമ്മള് ഇപ്പോ പഴേ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് ങ് വായിക്കാൻ എന്തേങ്കലും വായിക്കാൻ ശ്രമിക്കും അല്ലെങ്കി ഴ്തും കഥൊക്കെ എഴുതുന്നവരുണ്ടാവല്ലോ അങ്ങനൊക്കെ എഴുതിന്നു അങ്ങനെ നമ്മൾ ള് എന്ത് പറയാ നമ്മള ബുദ്ധി അങ്ങനെ നമ്മള് ഇങ്ങനെ ഉപയോഗിച്ചേരുന്നു
ആ നമുക്ക് ഒരുപാട് അ കഥകളും ഒ ബുക്കോളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ന അതിലൂടെയുള്ള കാര്യങ്ങള് അറിവുകള് ചിന്തകളൊക്കെ എടുത്ത് എഴുതാൻ പറ്റിയേ എ എടുക്കാൻ പറ്റിയേരുന്നു ഇപ്പോ ഇപ്പളും അതിന് കുറവുകളൊന്നില്ല നമ്മള് ഇപ്പ റീൽസ് കാണുന്നുണ്ട് സിനിമ കാണുന്നുണ്ട് ആ കാര്യങ്ങളിലൂടെയെല്ലാം നമുക്ക് ഐഡിയാസ് വരുന്നുണ്ട് എന്താ ച്ചാല് അങ്ങന അങ്ങനൊര് സൊലൂഷനിലേക്ക് നമുക്ക് എത്താം എന്നുള്ള രീതിയില് അപ്പൊ നല്ലതായിട്ടുള്ള റീൽസ് നല്ലാ കാര്യങ്ങളൊക്ക ഇണ്ടാവൂലേ ഒരു പ്രോബ്ലംവാന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നി റ്റ്ണ്ടങ്കില് അപ്പോ ആ അയിലാ റീലിൽ തന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ചെലപ്പോ അയിന്റെ സൊല്യൂഷൻ കൂടിയാ യിട്ടായിരിക്കും ഒരു നല്ല നല്ലൊരു എൻഡിങ്ങിലേക്കായിരിക്കും എത്ത്ന്നത് അപ്പനമുക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടും ആഹ് നമുക്ക് അങ്ങനൊരു ബുദ്ധിമുട്ട് വരുമ്മം നമ്മൾ ചിന്തിക്ക അങ്ങനെ ഒരു സംഭവം നമ്മ്ള് കണ്ടിര്ന്നല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെആയിട്ട്ത് ആ സൊല്യൂഷൻ ലേക് എത്താം ഇത് അങ്ങനെ തീർക്കാന്ന്ള്ള രീതിയിലേക്ക് എത്തിക്കാം പ്പൊ ഒരുപാട് നല്ല കാര്യങ്ങളും കിട്ടുന്നുണ്ട് അത് നമ്മള് ദുരുദ്ദേശത്തിലേക്ക് എത് ത്താണ്ട് ചിന്തിക്കാണ്ട്ന്നാമതി നല്ല രീതി
അതെ നമ്മള് അതെ നമ്മൾ ഇങ്ങനെ ഇത് ഉപയോഗി ക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക്ള്ളെ അയ്ന്ള്ളൊരു ഒരു തിരിച്ചുള്ള ഒരു ത് ന്ന് പറിണത്
ആഹ്
ഞാനുംഅതേ ഈ പറഞ്ഞ പോ പോലെ സ്ക്രീൻ ടൈം ഞാനും കൊറക്കാൻ നോക്കും പക്ഷെ എന്തൊക്കെ വന്നാൽ ഇപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കയിക്കോട്ടെ നമുക്കിപ്പോ ഫുഡ് കഴിക്കുമ്പോ അതായത് അപ്പളും കൂടി നമുക്ക് ബോറടിക്കയാണ് നമുക്ക അപ്പോ ഫോണ എടുത്ത് രണ്ട് റീല് കാണും
ആ ഞാന് ഇത് പഠിച്ചിക്ക് സൈക്കോളജിൽ ഇങ്ങനെ നമുക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞന്നക്ക് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോ നമ്മക്ക് കുളിക്കുന്നാണെങ്കിൽ പോലും നമ്മള് ഫുഡ്കയ്ക്കുമ്പോൾ ആ ഒര് - ഓരോ ഫുഡ്‌ നമ്മളെ വായീല് തട്ടുന്ന ഭാഗങ്ങള് അങ്ങനെ ഓ ഓരോന്ന് അതങ്ങനെ ഇറങ്ങുന്നത് നമ്മളാ അതിങ്ങനെ പോകുന്ന പ്രോസസ്സ് നമ്മള് നല്ല രീതിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോ ചിന്തിച്ച് നമ്മളത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് നല്ല വികസനം ബുദ്ധി വികസനം സംഭവിക്കോലോ നമ്മളിപ്പോ ഒരു കുളിക്കാണെങ്കിൽ തന്നെ നമ്മളെ മേത്ത് വെള്ളം തട്ടുന്നത് എവിടെയൊക്കെ തട്ടുന്നുണ്ട് എന്തൊക്കെ ആകുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങള് നമ്മളെ ചിന്തിച്ച് ചിന്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വികസന ഉണ്ടാവും പക്ഷെ ആ സമയത്ത് നമ്മൾ ഫുഡ്കഴിക്കുന്ന സമയത്ത് ത്ത് ഫോണിൽ റീൽസ് കാണുന്നാ ണെങ്കിൽ നമ്മള് ഇതൊന്നും അറിയുന്ന പോലുംല്ല ഫോണിലായിട്ട് തന്നെ ന നമ്മളെ മൈൻഡ് ഭയങ്കര ഡൗൺ ആവാനും നമ്മള് ഭയങ്കര ഇതിലേക്ക് സ്ട്രെസ്സിലേക്ക് പോവാനും ഒക്കെ കാര്യാവാം
അതെ അങ്ങനെക്കെ പോണ് ഇപ്പൊ എല്ലാരുടെയും ജീവിതം
ഉം
ഉം ഓ ഫുഡ് കഴിക്കാൻ പോവാണ്, നീ കഴിച്ചാ?
ആഹ് ഞാനും കഴിക്കണം എന്നാ ശരി ഫുഡ് കഴിച്ചിട്ട് പിന്നെ വിളിക്കാം.
ആഹ് ഓക്കെ ഓക്കെ ഞാൻ വിളിക്കണ്ട് എന്ന ശരി.